ഹലോ കേൾക്കല്ലടി
ആ കേൾക്ണ്ട് ഉം എന്താ പരിപാടി
ഇന്ന് ചെ ചെറിയ കുട്ടീന്റെ ബർത്തിഡേണ് ഇന്ന്
ആഹാ ഓ ഫങ്ഷന് എന്നിട്ടോ കേക്ക് ഇണ്ടാക്കാണോ
ച്ചല് കഴിഞ്ഞു രാത്രി മുർച്ചു പന്ത്രണ്ട് മണി ക്ക് രു സർപ്രസാക്കി
അപ്പൊ കുട്ടിനെ ഏ കുട്ടിനെ വിൾചോൻത്തി
ഹേ ആ ഓന് ഓർക്കത്ത്ന്ന് എണിറ്റ് ഓനേ ബേ മറ്റേ ഉം മൂത്തച്ഛെന്റെ
ആ
ഇന്നല്ലേ പോല്റഞ്ഞു ശനിഞായറും അവധിയെ പോലും അവര് വിര്ന്ന് ആ അല്ല ഒല് ഇന്നലെ വ് വന്നീ ഒരു വിരുന്ന് വന്നീനി ആ അപ്പൊ നാളെ സച്ചുന്റെ ബർത്ത്ഡേ ആണ് മോന്റെ ബർത്ത്ഡേ ആണ്ന്നൊക്കെ പറഞ്ഞ പോലെർഞ്ഞു നമ്മക്ക് ഓന്റെ ബ പൈസാക്ക ഓനോട് പറെണ്ട ന്ന് പറഞ് കാണ്ട് ഓല് രാത്രി പോയി കേക്കെ വങ്ങിക്കാണ്ട് ഫ്രിഡ്ജിൽ വ ച്ചു അപ്പൊ ഇവന് ഈ കളി ഭയങ്കര ഇഷ്ടാണ് ബ്രസീലിന്റെ കാവ ബ്രസീല് ബ്രസീല് അർ അളുങ്ങെ നടക്കുക ബ്രസീലിന്റെ കളിുണ്ട്ായി ഇപ്പൊ രാത്രി ഞാൻ ചോറൊക്കെ വാരി കൊൊടുത്ത്... ഞാൻ പറഞ്ഞു ഇനി വേഗംറങ്ങിിക്കോ പറഞ്ഞിട്ടോ അയില്ല എനിക്ക് കളി കാണണം ഞാൻ പറഞ്ഞു അത് രാവിലെ അല്ലെ അത് വരെ ഇജ്ജ് ഉറങ്ങാതെക്കെ ഇന്നേ വിളി ച്ചാ മതി മുത്തച്ഛന്റെ മക്കളോടൊക്കെ അയിൽ ഇവലാല്ലാരും എന്തട്ടി പന്ത്രണ്ട് മണി ഓനെ വിളിച്ചോണർത്തി ഓനോട് മെസ്സി ഗോൾ അടിച്ച് നെയ്മർ ഗോൾ അടിച്ചിക്കണ്ന്നു പറഞ്ഞു അയില് ഇവൻ എന്താ ന്നു വിചാരിച്ചു കട്ട എവിടെ ഒക്കെ മുകളിൽ ടീവി ന്തൊക്കെ നോക്കി വന്നോക്കിയപ്പോൾ റൂമിൽ ഓലൊക്കെ സെറ്റ ആക്കി എല്ലാം ബലൂണൊക്കെ കെട്ടി അങ്ങനെ വിളിച്ച് ആ സർപ്രൈസ് ആയിരിക്ക്‌ണ് ഒന് അങ്ങനെ ഇഞ്ഞ് പോന് എന്താണ് അപ്പ അങ്ങനെ കേക്കൊക്കെ പിന്നെ എന്തേലും അങ്ങനെ മുറിച്ചു ഇനിയിപ്പോ എന്തേലും അങ്ങനെ പറയണ്ട് ഉപ്പാനോ എന്തെങ്കിലും വാങ്ങി താരീന്ന് ന്ന് ചോറ് വൈകുന്നേരം കൊണ്ടരാന്നൊക്കെ വിചാരിക്ക്‌ ണ്ട് എല്ലാം ഉണ്ട് കുട്ടികളൊക്കെ മൂത്തച്ഛന്റെ മക്കള് കണ്ടു പോയി ഓല രണ്ടീസന് അവധിള്ളപ്പോ വന്നതാണ് ഒന് അഞ്ച്
ഏ
അഞ്ചാം മത്താണ് അഞ്ചുവയസ് നാല് വയസ് പൂർത്തിയായി അഞ്ചാംവയസ്സ് കിടന്നു ആഹ എൽ കെ ജി ആ എൽ കെ ജി ആ യിക്കാണ്ട് അഞ്ചാമ ആ അഞ്ചാമത്തെ വയസ്സക്ക്‌കിടന്നു ആ
ആഹ അങ്ങനൊയിട്ടുള്ളൂ നാലായിട്ടുള്ളൂ പോ
നാലായിട്ടള്ളു നാല് കഴിഞ്ഞു അഞ്ച്ക്ക്‌ കടന്ന് ആഹ
ഏ എറെ മോള്ക്ക് അഞ്ച് കഴിഞ്ഞു
കഴിഞ്ഞോ ആഹ എന്നിട്ട് എന്താ ഇന്നെന്തെ സ്പെഷ്യല്ണ്ടോ?
ഇന്ന് സ്പെഷ്യല് ഇന്ന് ഇവടെ നേ ർച്ചണ്ട് അപ്പോ ഇപ്പോ എന്താ ഇവിടൊരു മക്കാമുണ്ട് അവിടെ നിറിച്ചുണ്ടായിരുന്നു ആഹ് അപ്പൊ അവിടുന്ന് ചോറ്ണ്ടാക്ക കൊണ്ടുവന്നി നെയ്ച്ചോറ് ഉണ്ടായിരുന്നു.
ആഹ അപ്പൊ അത്ണ്ടാവൂല്ലേ. ആഹ ആഹ ആഹ് ആ ആ ഇന്നിപ്പോ സ്കൂളൊന്നുംല്ലല്ലോല്ലേ.
ഇല്ലേ ഹ്മ് ഹ്
ആ ആഹ ആഹ ശരിയാണല്ലോ അങ്ങന ഒഴിവല്ലസ ആയത കൊണ്ട് ഇപ്പൊ നാളെ രാവിലെ തൊടങ്ങൂലേ ഉം
ആഹ അതന്നെ രാവിലെ തൊടങ്ങല്ലേ ഇനി
രാവിലെ തൊട്ട് തൊടങ്ങുലെ ആ ആഹ് ആ ശെരി ആടെയ്
മദ്രസ് വിട്ടത്തേക്കിന് വരും മ് ഓ ചെറിയ മോളെ വണ്ടി അപ്പൊ തന്നെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചി ആരിക്കും അത് കഴിച്ച വന്താ യൂണിഫോമ ഒക്കെ ഇട്ടിട്ടാ പോവാ കുളിച്ച് യൂണിഫോമ ഒക്കെ ഇ അപ്പൊ അത്രയും തിരക്കായിരിക്കുംന്ന് അറിയാം. ഹ ഹ ഹ പിന്നെ ഓലാണ് പോയി കഴിഞ്ഞാ പിന്നെ ഫുള്ള് ഫ്രീയാ
ആഹ് ആഹ് ഇന്നൊന്നും മഴ കാണാ ല്ല ഞാം വിചാര്ച്ചുംചെയ്ത് ഇന്നൊന്നും മഴല്ല. ആഹ ആ ഏ ആണോ ഇവിടെന്നാ ന്ന് പഴയന ഉണ്ടായിട്ടില്ല നല്ല വെയില് നല്ല വെയിലായാലും ആയി ചൂ ചൂട അല്ലെ വെയിൽ കട്ട് ഭയങ്കര ചൂടല്ലെ ഞാന് ആഹ ഇങ്ങനെണ്ട എല്ലാം അറിയാം
ആഹ വെയില ഇറച്ച അതാണ് ഭയങ്കര ചൂടാ
ആെ
അതെ പിന്നെ മഴന്നെ
ആ ഉ ഞാൻ പറയാ അവധിയുള്ള ദിവസൊക്കെ വരുമ്പോ ഒരു സന്തോഷണ അറിയ മക്കളിലേറെ സന്തോഷം എനിക്കാണ് പറയും ഞാൻ അവധി അല്ലെ ഇല്ലേര് രാവിലെ മറ്റേ രാവിലെ എട്ട് മണിക്ക് എട്ടര ആ ആ എട്ട് മണി ആകുമ്പോത്തന് അവർക്ക് പോകുമ്പോത്തന്നെ ചോറും അയിന്റെഡേകൂടെ ഓല് ഓരോന്ന് പറയലും ചുടുവെള്ളം ഇണ്ടാ ക്കലും അങ്ങനെ ഒരുന്റെ ചെറുത് ആ് എന്റെ ചെറുതിന് കൊറച്ച്ചുടുവെള്ളം മേണം പറയും തണുക്കുണ്ട് തണുക്കുണ്ട് എറാണ്ട്
ഉം ഓല് പറയണേ കൂടെ നിന്നില്ലെങ്കിൽ പോയില്ലെങ്കില ഓ ലആ ഒരു ആതോണ്ട്
ആ അതാണ് പേടിയാണ് ഫസ്റ്റൊക്ക ആകുമ്പോ ഭയങ്കര പേടിയാണ് എനിക്ക് എങ്ങാനും പോയില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട ഒരു പേടിയ ആണ് പിന്നെ പ ആഹ് ഓര ഇഷ്ടത്തിന് അങ്ങനെ നിന്നൊടുക്കും ഒന്നും പറയാതെ എങ്ങെ നിന്നൊടുക്കും കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ സ്കൂള് ചേർത്തി എന്നിട്ട് സ്കൂളി ചേർ കീട്ട് ഇപ്പൊ പോവൂല എന്നും കര അത് തന്നെ ഭയങ്കര കരച്ചില് അതില് പുസ് തകം ഒക്കെ വാങ്ങി ഉം അപ്പൊ ഇവനാണെങ്കിൽ ഭയങ്കര കരിച്ചില് എന്നിട്ട് ഞാന് ഇപ്പ പോവാനല്ലേ രാത്രി ഒക്കെ ആയാലും കുട്ടി ഇങ്ങനെ പേടിച്ചു കരയാ അങ്ങനെ ആഹ് നോപ്പ യു കെ ജിക്ക എത്തണ്ടായിരുന്നു ചേർത്തിയതാണെയ് യു കെ ജിക്ക് എത്തേണ്ടല്ലേ വെല്യട്ടിയായിയില്ലെ ഒൻ അഞ്ച് വയസ്സ് ക്കായില്ലേ കഴിഞ്ഞ പ്രാവശ്യക്കെ ചേർത്തണ്ടല്ലേ ന്നിട്ട് ഇവന് പോകൂല ഭയങ്കര കരച്ചിലും തൊക്കെ ആയി പിന്നെ രാത്രിയൊക്ക ആയാലും പേടിച്ച കരയ രാത്രിയൊക്കെ കടന്നോട്ത്ത്ന്നൊക്കെ പേടിച്ച് കരയ പിന്നെ കുട്ടി ഇഞൊന്നും പറ്റൂല ഞമ്മളിങ്ങനെ വണ്ടിക്ക് ഇങ്ങനെ ഇട്ത്തിടലയ്നിം ട്ടൊ വണ്ടിക്കണ് പുട്ച്ച് ടലനിം കുട്ടിക്ക് പി പിന്നെ പേടിയാണ് ന്നെ കാണുമ്പോത്തിന് ഓന് പേടിയാണ് ഇമ്മച്ചി ഇന്നങ്ങനെ പിടിച്ചിടും അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ങ്ങാണ്ടൊരു ഭയങ്കര ഒരുതേന് അങ്ങനെ ആയിക്കാണ്ട് പിന്നെ ന്ന ഞാന് പിന്നെ രാത്രി ഇങ്ങെ കുട്ടക്ക് പിന്നെ സുഖം പനിയുമക്കെ വേരലൊക്കെ തുടങ്ങി
ആ
അങ്ങനൊയിപ്പ പിന്നെ വാണ്ടാച്ച പിന്നെ
ആ
അെ പിന്നെ പറഞ്ഞയ പിന്നെ അത് അങ്ങനെ പോയിക്കാണ്ട് പിന്നെ ആ ആ അങ്ങനെ പിന്നെ ചെറിയ കുട്ടി ആചെറുതൊക്കെ ആയപ്പം നമുക്ക് അങ്ങനെ ഒരു പേടിയും വന്ന് വച്ചേ ഇപ്പ എന്തെങ്കിലും അയാലോന്നുള്ള ആ ചെറിയ കുട്ടിയല്ലേ എന്തെങ്കിലൊക്കെ ആായല് ഞമ്മള തന്നെല്ലേ ഇതാവന്നുള്ള അങ്ങനെ പറഞ്ഞണ്ട് പിന്നെ ആ പിന്നെപ്പക ചെറിയ കുട്ടിയ പേടിയണല്ലോ കുട്ടിക ക്കും തന്നെ പേടിയാണ് ഒരു കുട്ടികൾക്കൊക്കെ ആപ്പ എന്തോലും എന്ത് കാട്ടിയാലും ഓല്ക്കൊരു ഇതാണല്ലോ കുട്ടിൾക്ക് പണ്ടുള്ള ലെ മാതിരിക്ക.... പണ്ടത്തെ കുട്ടികളെ
ആഹ ആ അല്ലല്ലോ ആഹ ഓലും എന്ത് ചെയ്താലോ നടക്കുന്നില്ലരു
ഇതാണ് ആ അയി ല് പിന്നെ ഞൻ പിന്നെ പുസ്തകൊക്കെ വാങ്ങി പുസ്തകെ ഇ സി ബി സ് സി ക്കൊക്കെ ഭയങ്കര വി ലയല്ലേ പുസ്തകൊക്കെ വാങ്ങ ട്ട് പിന്നെ വേറെ കുട്ടികൾെ അതില് ചേർത്തി. വേറെ കുട്ട വേറെ കുട്ടിക കൊടുത്തു. ഞാൻ ആ സ്കൂളിൽ ഏൽപ്പിച്ച് ഞാൻ ആ ഇപ്പ ആരേ പഠിച്ചണ പോല ഇന്തായിക്കോട്ടെ ഇല്ലേ പൈസ നമ്മള് പറഞ്ഞ ആ ആരെങ്കിലും കുട്ടികളണ്ടെങ്കിൽ പഠിച്ചണമെങ്ക പാവപ്പെട്ടല്ലോ സരി എണ്ണക്ക് കൊടുത്താ പിന്നെ അങ്ങനെ കൊടുത്തുഓല് വെച്ചിട്ട് കാര്യല്ല നെ പറഞ്ഞണ്ട് കാര്യല്ലല്ലോ എന്തായാലും പോവൂല ആ എന്തായാലും ൻ പോകൂല്ല പോവണ ആണെങ്കി പിന്നെ കൊഴപ്പില്ല പോവുലാ ന്നുള്ളതാണ് കുറച്ചു കഴിഞ്ഞാൽ ഇടുന്ന ഒരു മാസം കഴിഞ്ഞിട്ടാണ് കേട്ടൊ ഒന്നുംും പോയില അവിടയും പോകൂലേ അത് പറയുമ്പോ അടുത്ത തന്നെട്ടോ ഏ തന്നെ യാണ് പക്ഷ പോവന്നല്ല അവിടെ പോയാലും ഭയങ്കര കാരചില അവിടെ അടുത്ത ത്തുള്ള പെണ്ണുങ്ങളൊക്കെ പറയുന്നോടെ അന്റെ കുട്ടി എന്തോര് കരച്ചിലാണ് ജ്ജ് അ കൊണ്ടയോക്കൂടെ അനക് അങ്ങട്ട് കൊണ്ട അേ കേൾക്കാൻ വയ്യ ങ്ങൾക്ക് റെ അപ്പൊ പിന്നെ നമ്മള് പിന്നെ എത്താനമുക്ക് എടങ്ങാറാണല്ലോ അങ്ങനെ കേൾക്കും അ ബാക്കി ആ അതാണ് പറയണതേ ബാക്കില്ലോല്ലൊന്ന കരിയാത്ത കുട്ടിയോലൊക്കെ കാര്യണോ കരച്ചിലൊണ്ട് അപ്പൊ എനിക്ക് പിന്നെ അതായതൊന്നുല്ല. അങ്ങനെയൊക്കെ ഇപ്പൊ പോണതാണ് എങ്ങനെങ്കിലു പോയി കിട്ടട്ടെ ആ കേക്കും ആ ന്നിപ്പോ വിലറിഞ്ഞാല് അല്ലാരും പറയ്ൽണ്ട് ഓനെങ്ങിനെ കളിയാക്കും എല്ലാരും ജയിച്ച അങ്ങനെയാണ് ഇങ്ങനെയാണന്നൊക്കപ്പ പിന്നെ കൊറച്ചൊക്കൊന്നായിം ചെയ്തിട്ട് ഇതൊക്കെണ്ട്.
ഉം ഉം ഉം ഉം ആ അപ്പ കൊറെ കുറെ ഒരു വയസ്സിനനുസരിച്ചുള്ളരെ ടെങ്ങനെ വെച്ച് വെരുവേ.
ആ ശെരിയാണ്
ര്യങ്ങളൊക്കെ എപ്പളും പർഞ്ഞൊട്ക്കാ. ഇങ്ങനെ സ്കൂൾ പോയാലൊള്ളു വെല്ല്യെ കുട്ട്യാവാ അപ്പളെ ള്ളു എല്ലാ കാര്യങ്ങളു അമ ചെയ്യാ കയ്യാ അപ്പളാ ശക്തിള്ള ളാവാ ന്നൊക്കെ പർഞ്ഞൊട്ത്താ മതി. അല്ല ശക്തിമെക്ക് പിടിച്ച് കയറ്റ്യാ മതി അപ്പ ഇഷ്ടാണ് കുട്ട്യൾക്ക് ശ ക്തിണ്ടാവണതൊക്കെ വയങ്കരൊര് ഇൻട്രെസ് റ്റ്ല്ലേ കാര്യല്ലേ അങ്ങനൊക്കെ ആ അങ്ങനൊക്കെ പർഞ്ഞൊട്ത്താ മതി അങ്ങൻത്തെ കു ട്ട്യാളേം ടീച്ചേഴ്സി വയങ്കര ഇഷ്ടണ്ടാവാന്നൊക്കെ പറ്യാ.
ആ അങ്ങനെക്കെ തന്നെ ആ ഞാങ്ങനെ പറിം ഓരോരോ കാര്യങ്ങള് പിന്നെ പാർക്കും കാര്യങ്ങളൊക്കെണ്ട് സ് കൂൾള് അപ്പ ഞാം പറ്യാ അയില ക്കഇരിക്കാൻക്ക് അങ്ങനാണ് അപ്പൊന്നോടെത്ത ർഞ്ഞെന്നോ പാർക്കിലൊന്നും ഇരിക്കാൻ തന്നെ സമ്മയ്ക്ക്ണിലോല് ഒന്നാമത് മഴയായ്ട്ടെ മഴയ്
എപ്പളോന്നും സമ്മയിക്കൂല അതൊക്കെ ഓല് ശെരിക്കൊരു ഷോക്ക് അങ്ങനെ ഒരു അഡ്മിഷൻ കിട്ടാൻ വാണ്ടിട്ടുള്ളോരു
വെക്കാലേ ആ ആ ഏ അത് പറേയ് പാർക്ക്ക്കൊന്നും ഓല് പോവാൻ തന്നെ സമ്മതിക്കൂല ഞാൻ പറഞ്ഞു ക്ക് മഴയായിട്ടാണ് സച്ചു. മഴ ആമ്പോ ഓലയിക്കൂല മഴ പോയാ ഓല് സമ്മയിച്ചോളൂന്നെ ന്നൊക് ക്കെപ്പറയേ മഴ ഇല്ലാത്തപ്പോളൊന്നും ഓലയക്കണില്ല ലേക്ക് പോണില്ല. അതെ
എന്നെങ്കിലൊക്കെയാണ് കൊടുക്കണുള്ളൂ ആകെ ആ വർഷത്തിലിപ്പ എത്ര പ്രാ ആകെ മൂന്നോ മൂന്ന് പ്രാശ്യം തന്നെ കൊടുത്തോന്ന മൂന്നോ നാല
ആ ആ കൊടുക്കണൊണ്ട്ല്ലേ ഉം അയിനേ അത് ഓൾക്ക് കേടു വരേം ചെയ്യര് ത് ന്ന അഡ്മിഷൻ എടുക്കുമ്പോ അങ്ങനെയക്കെണ്ട്ന്ന് കാണുംവേ ണം ആ അതാണത് അങ്ങനത്തത് കറി എന്നക്കോട്ടെട്ടടി എന്നാ ശരി ല്ലെന്ന് പിന്നെ വിളിക്കട്ടാ ആ ആ